റെഡി ആയിലെ ഹലോ ആ കേക്ക്ല്ലേ റൈഞ്ച് കോറവുണ്ടോ കേക്കാം പറ്റ്ണില്ല്യെ ആ പർഞ്ഞോളീ കേക്ക്ണ്ട്
എം
ആ ആ അവ്ട റൈഞ്ച് പ്രശ്ന ഇണ്ടോ ഇങ്ങക്ക്
ആ റൈഞ്ച് പ്രശ്ന ഇണ്ട് എട്ക്ക് വര റൈഞ്ച് എടക്ക് പോവ അങ്ങനെ
ആ ശെരി
ആ ജിയോന്റെ സിമ്മ് സി ഞാ ഇട് ആ ഇപ്പ കേക്ക് അപ്പ ഞാൻ പൊർത്തുപോയി കൊർച്ച് അട്ക്കളേക്ക് പോന്ന് അപ്പ കേക്ക്ണ്ടാവും
ആ ശരി മക്കളൊക്ക എന്താക്ക്ണ്
മക്കള അത് ഓഡിറ്റോറിയത്തിന്റെ അവ്ടെ ഈ കല്യാണത്തിന് ഈ മിഠായികള് ഇണ്ടാവുലെ
ആഹ്
ആ അപ്പ അത് ഒരാള് അവ്ട്ന്ന് ഒരാള് മോളെ കണ്ടപ്പോ ഓക്ക് കൊണ്ടോട്ത്തെനി അപ്പ ഓള് ഇന്റെ കൈക്ക് എട്ത്ത്ക്ക് കൊണ്ട് വന്ന ന്നതെനി
ആ ആ അത് ശരി
ആഹ് ഉം അത് ഓള് ഇങ്ങനെ കാണുമ്പോ ഓല് മുട്ടായീം കൊണ്ടും ഇങ്ങട്ട് വരും അവ്ടെ മുറ്റത്തന്നെ മുട്ടായി ഇണ്ടായപ്പൊ
ആഹ് ആഹ് ഇന്നു പോയിട്ട് ഓഡിറ്റോറിയത്തില് കല്യാണാ ലെ
ആ ഇന്ന്‌ കല്യാണ രാത്രി കല്യാണ പകലും ഇണ്ടായിനി ആർ എസ് എസ് ല് ഉം പിന്നെ ആഹ് ആഹ്
എന്നും പരിവാടി ഇണ്ടാവയ്‌ക്യു ലെ അവ്ടെ
എന്ന്‌ എന്ത് എല്ലാ ആഴ്ച ഒന്നും ഇണ്ടാവൂല എടക്ക് ഒയിവേക്കാരോ ചെലെന്നൊക്ക ഇണ്ടാവും ചെലെന്ന് അട്പ്പിച് ഇണ്ടാവും അങ്ങനെക്കെ ആ
ആഹ്
ഉം പിന്നെന്താ പിന്നെ എന്താ ഇപ്പ ഫുട്ബോളക്കല്ലേ എല്ലും കാണെണ്ടോ ഫുട്ബോളൊക്കെ
ഓ ഫുട്ബോളക്ക കാണൽണ്ടെ ഇങ്ങളൊക്ക പോയിന്യോ
ഏ തി ഏ ടി വിക്ക് ഇണ്ടോ കാണാന്
അത് എല്ലാരും കൂടി കൂടി കുത്ത്ര്ന്ന് കാൺണ ഇത് ഇണ്ട് ടി വിള്ള
ഏ ഏ ഏ അത് എവിടെ ക്ലബ്ബോ അതുപോൽത്തെ സാനം ഏ പെണ്ണുങ്ങളും പോവെണ്ടോ ഏ ആ മ ഏ അവ്ടെ ഫ്ലെ ഇതൊക്ക നാട്ടിലൊക്ക വാണങ്കി ഫ്ലെക്സും ഇതോക്ക തൂക്കിണോ
ഓഹ് അല്ലാതോ‌ക്കിയേ
ഏഹ് ഏഹ് ഉം
ഇന്നലെ രണ്ട കഴിഞ്ഞല്ലൊ
ആഹ് എടക്കെങ്ങനെ ഏതൊക്കെ ടീമാ ബ്രസീലും അർജന്റീനെക്കെന്നെ
ആഹ് അതന്നേണ് ഇവടെ രണ്ടെണ്ണം ഇണ്ടായില്ലെ പന്ത്രണ്ടരക്കും പിന്നെ മൂന്നര ക്കും ഉണ്ടെയ്നല്ലോ
ആഹ് ഇന്നലെ ബ്രസീലിന്റെക്കെ കളിയാന്നില്ലെ
ആഹ് ഇന്നലെ പിന്നാരും ഒറങ്ങിയില്ല പിന്നെ പകലാ പിന്നെ ഒറങ്ങി മോനൊക്കെ
ഏഹ് ഇന്നലെ ഭയങ്കരെ ആഹ് ഭയങ്കര ഉം നല്ല കളിയാനിന്നേക്കെ പറഞ്ഞ് ആഹ്
കളീന്റാൾക്കാരാ
ആഹ് ആഹ് മോനെത്രയിലാ പഠിക്കണെ
പത്ത് കഴിഞ്ഞ്
അപ്പൊ കൈ കളീന്റെ ആളായ്ക്കാരല്ലേ
ആഹ്
ഉം
മോന വാപ്പ ഒക്കെ കളീന്റാൾക്കാരായിരുന്നു
ആഹ് അക്ക ഏതാ ടീമ് ബ്രസീലാവാനെ അർജന്റീന ഏഹ് എന്താണോര ടീമ് ഏഹ്
രണ്ടു ഒരു ടീമാണ്
ഏഹ്
ഏഹ്
ഫോണൊക്കെ കാണോ ഇങ്ങള് ഫോണില് ഇതൊക്കെ കാണോ ഫോണ് ഫോണൊക്കെ കാണണ്ടോയ്ച്ചാ
കാണും
ഉം ഉം ഇയ്നോണ്ട അത്‌ കാ
ഔ കുക്കിങ്ങില് ഞാൻ ഉം
ആഹ് കുക്കിങ്ങിനോടാണ് താല്പര്യം അല്ലെ ഉം മക്കളൊക്കെ എങ്ങനേ
അപ്പൊ അതല്ലെ നല്ലേ
ഉം മക്കളൊക്കെ കാണോ
ഓല് ഓലെ ഇതാ കാണോള്ളു ഓല റീൽസില്ലേ ഓല ഗെയി മ് അത് ഇത് ഓള് പിന്നെ ഡാ ൻസ് കളിക്കുന്നത് അതൊക്കെ കാണും ഡാൻസൊക്കെ കളിക്കാ എല്ലാ അറിയേം ചെയ്യാ
ഉം ഡാൻസ് സ്കൂള് ഡാൻസിനൊക്കെ കൂടെയെണ്ടാവോ
ഓഹ് സ്കൂളില് ഒപ്പനക്കക്കെ കൂട്ടായില്ലേ ഡാൻസിന് കൂട്ടലില്ല ഡാൻസൊക്കെ കളിക്കും പക്ഷേ ഞാൻ ഡാ ൻസിനു കൂട്ടായില്ല ഒപ്പനക്കു കൂട്ടായി ഒപ്പന നല്ലോണം കളിക്കും
ഉം എത്രയില മോളെത്രയിലാ
ആന്നു
മോ ആറില് ആഹ്
നാൽ നാൽല്
ആഹ് നാലില്
ഏഹ് ഓഹ് ഇന്ന് മദ്രസ ലീവെനിക്ക് മദ്ര
ഏഹ് മീറ്റിംങ്ങിണ്ടായിനു ദ്രസ് മദ്രസില് മീറ്റിംഗ് തുടങ്ങാനായോ ഇപ്പ നേരെ ആഹ് ഏഹ് പരീക്ഷ ഇണ്ടായിനോ ഏഹ്
മുന്നേള്ള മീറ്റിംങ്ങാ
ഏഹ് മദ്രസ എപ്പളാ രാവി ആഹ്
അപ്പ അതിന്റെ രാവിലേ ഏഴ് മണി മുതല് എട്ടേ കാല്
ആഹ് സ്കൂള് പോകാൻ ആവുമ്പോത്തിന് വിടൊയ്ക്കാരല്ലേ
സ്ക്കൂള് ഓൽക്ക് പിന്നെ പത്തരക്ക് ആണ് സ്കൂളെയ്
ആഹ്
ചെറിയ കുട്ടിയേക്ക് പത്തരക്ക് ആണ് ബാക്കി ഉള്ളോര്ക്ക് പത്ത് മണിക്കു ആണ്.
ഏഹ് ആഹ് അവര് എന്താ ആഹ് അത് ശ സ്കൂളാ
ട്ടി മാത്രെ ഉള്ളൂ ഈ
ആഹ് ആഹ്
അവിടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് ഓഹ് ട്യൂഷൻ സെന്റർ വലിയൊ ഉണ്ട്. ഇവടെ തൊണ്ണൂറ്റി മൂന്ന് വർഷം പഴക്കള്ള സ്കൂളാ
ഏഹ്
എൽ പി സ്കൂള് എയ്ഡഡ് ആണ്
ഏഹ് എയ്ഡഡാ ഇസ്കൂള് എങ്ങനെ വണ്ടി ഇതൊക്കെ ഉണ്ടോ വണ്ടി പോവാനും.
ഓഹ് വണ്ടി ഒന്നും ഇല്ല ഓക്ക് വണ്ടിടെ ആവശ്യം ഇല്ല ഓളെ ഉപ്പ ഓളെ കൊണ്ടാക്കും.
ഏഹ്
ഏഹ് വണ്ടിയുടെ ആവശ്യം ഇല്ലേ പിന്നെ നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ പത്ത് മിനിറ്റേ ഉള്ളൂ.
ഏഹ് ആഹ് പിന്നെ അങ്ങനെ നടക്കണോണ്ട്. നിർത്താൻ കഴിയൂലയിക്കാരം ലേ ഉം
വണ്ടി ഞങ്ങള് ഏൽപ്പിച്ചതാ ട്ടോ
ആഹ്
വണ്ടിടെ ആവശ്യല്ല അതു കൊണ്ടാണ്.
ആഹ്
മോളെ ചേർത്തീല്ലേ ചെറുതാ
മോളെ ചേർ ചേർത്ത് എൽ കെ ജി യില് ചേർത്തിണ്. ഉം ഇപ്പന്നാരെ ചേർത്തിട്ട് ഉള്ളൂ ആഹ് ഒരാള് ഉള്ളു. ആഹ് ആഹ് ആഹ് പിന്നെ രാത്രി കിടക്കാനൊക്കെ എങ്ങനെ നേരം വൈകോ നേരത്തെ കിടക്കോ
പത്തര ആവും.
ഏഹ് പത്തരേ ആഹ്
ഉം ഏഹ് പത്ത് മണിക്ക് തന്നെ ലേ നേരത്തെ കെടക്കും അല്ലേ?
ആഹ്
ഉം രാവിലെ എന്താ നാളെ രാവിലേക്ക് എന്താ ഉണ്ടാക്ക്ണ്
രാവിലേക്ക് വെള്ളപ്പത്തിന് മാവ് ഉണ്ട്. വെള്ളപ്പത്തിന് മാവ് ഉണ്ട് അരച്ച് വെച്ചത് ഉണ്ട് അപ്പ പിന്നെ സുഖാ അതാണ് ഇട്ത്ത് ഇണ്ടാക്കിയാ മതി.
ആഹ് നേരത്തെ നീക്കയ്ക്കാരല്ലേ?
ആഹ്
ഉം മദ്രസ്സിൽ പോകുമ്പത്തിന് എല്ലാം ആവണ്ടി വരുംലേ ചായിം കടിം ഒക്കെ
ഏഹ് ഇല്ല മദർസ് പോകുമ്പോത്തേങ്ങും സ്നാക്സ് മതി. സ്നാക്സ് ചായിം മതി പിന്നെ വിട്ട് വരുമ്പോഴ്ത്തേക്കും. ഒക്ക ആക്കും
ഏഹ്
വിട്ട് വരുമ്പത്തിന് ആക്കിയാൽ മതി
ആഹ് പിന്നെ ഓല് എന്താ നാളെപ്പൊ മദർസിം സ്കൂളൊക്കെ ഉണ്ടാവുലേ ആഹ് സ്കൂളിൽ എല്ലാരും പോവുലേ ആഹ്
അല്ല
ഞ്ഞ്ന്ന് പോവുന്നുണ്ടോ രാത്രി എങ്ങെട്ടെങ്കിലും ഉം എഹ് ഏഹ്
ഏഹ്
അവിടെ അങ്ങാടിയിലൊക്കെ നല്ല കടകളും തൊക്കെ ഉണ്ടാവുലേ ഇങ്ങനത്തെ കഴിക്കാൻ പറ്റിയ കടകളൊക്കെ ഉം തട്ടുകട തട്ടുകടേൽക്ക് പോയാലോ
ഓഹ് അവടിം ഓഹ് അവടെ ദോഷ തട്ടികുട്ടിയതൊക്കെ
ആഹ്
പിന്നെ അതിന്റെ ചട്നിയുണ്ടാവും പിന്നെ ചിക്കൻ പൊരിച്ചതും
ആഹ് അങ്ങനെ വെറൈറ്റി ആയിട്ട്ലേ
ഉം പിന്നെ നമ്മള് കൊറച്ച് അങ്ങോട്ട് ബൈപ്പാസ്ക്ക് പോയാല് ച്ചേ അവടെ നല്ലക്ക കൊണ്ടാട്ടം കിട്ടും
ആഹ് ഇങ്ങള് ഇങ്ങള് ടൗണിലാ ഇങ്ങനെ ടൗണാസ് ആപ്രദേശങ്ങളിലാ വീട്
അല്ല ഉൾപ്രദേശാണ് പക്ഷെ നമക്ക് പോവാലോ അപോ എല്ലോട്ത്തും പോവാലോ അങ്ങനെ സ്വദേശം കോ ച്ചൊൾപ്രദേശാണ് പക്ഷെ റോഡ്ണ്ട് എല്ലാ സൗകര്യം ഉണ്ട് ഒക്കെ ഉണ്ട് ചെല്ലുമ്പോ എല്ലോട്ത്തും പോവും ചെയ്യാം ടൗണ്ക്കൊക്കപോവാം ടൗണ്ക്ക് പതിമൂന്ന് കിലോ കിലോമീറ്റർ ആണ് ഇവിടുന്ന്
ആഹ് അവിടെ ഇങ്ങനെ എന്താ നിങ്ങളെന്നെ ഉള്ളു വീട്ടില് ഇങ്ങനെ ഉമ്മ ഉപ്പ ഓല് ഒന്നും ഉണ്ടാവുലലേ
എവടെ റൂമ് തറവാട്ടിലാ
ആഹ് ഞങ്ങള് ഞങ്ങള് ഇവിടെ ഒറ്റും ഇങ്ങനെ ഓരെ കൂടെണ് ഇങ്ങനെ പെർ ത്ത് പോവനൊന്നും ഹാ പറ്റൂല
ആഹ് അതെ
ഉം ഇങ്ങനെ എന്റെ വീട്ട്ക്കൊക്കെ പോവാണെങ്കിൽ അങ്ങനെ രാത്രി പോവാണെങ്കിലൊക്കെ കേറും അങ്ങനെ അല്ലാതെ പോ വീട്ട് പോ തിന്നാനും ഫുഡ്ഡ് കഴിക്കാനും അങ്ങനൊന്നും പോവുല ഒക്ക പോവാണേ എന്റെ വീട്ടക്ക് ആ ഇവിടുന്ന് രണ്ട് ബസ്സ് ബസ്സ് കയറി പോണം
ആഹ് രണ്ട് ബസ് കേർണം ലേ
ആഹ് അഹ് എന്നും അങ്ങനെന്നെ പുറത്ത് ക്ക് അങ്ങനെപോവലില്ല അവിടെ അങ്ങനെ ഒക്കെ അങ്ങനെ പോ പുറത്തിറങ്ങണതല്ല ഞങ്ങള് ഇങ്ങനെ ഉള്ളോ ഉള്ളോട്ടില്ല രി അങ്ങനെ ഉള്ളോട്ട്ങ്ങന ടൗണിൽക്കൊക്കെ പോണെങ്കിൽ കൊറെ വണ്ടി വേണം അങ്ങനെ പോ വണ്ടിള്ളോലും ഇല്ല ഇല്ലോലൊക്കെ ഗൾഫിലൊക്കെ
ആഹ അയ് ശെരി
ഇപ് അങ്ങനെ പുറത്ത് പോയി അങ്ങനെ രുതില്ല ഒക്ക് വീട്ടക്ക് അല്ലെങ്കിൽ വീട്ടക്ക് പാതി കൊണ്ടര ന്നട്ട്കഴിക്ക അങ്ങനൊക്കെ ഇഷ്ടാണ് അങ്ങനെ പോണ രാത്രി ആഹ പഠിക്കാൻ പോയി ഞാൻ ടി ടി സി കഴിഞ്ഞ ഇപ്പോ മെ മെയിലെ എക്സാം കഴിഞ്ഞിട്ടുള്ളു റിസ് റിസൽറിഞ്ഞില്ല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
ആഹ പ്രസ്റ്റുകഴിഞ് പിന്നെ കൊറ അല്ല പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് കമ്പ്യൂട്ടറിന് പോയി
ആഹ്
അതെ കമ്പ്യൂട്ടർ കഴിഞ്ഞാല് പിന്നെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞാല് പിന്നെ ഓഴ തായി കോ ണ്ടായപ്പോ പിന്നെറത്തക്കെ കേട്ടെങ്കി പണിക്ക പോവാകയ്യില്ല ടി ടി സി എടുത്ത് ടി ടി സ എടു ഈ ക്ലാസ്ക്കെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് വീട്ടിൽന്ന് എടുത്ത്ടുക്കാം കുട്ടികക്ക് ഓരോ മണിക്കൂർ ഇങ്ങനെ
ആഹ്
അങ്ങനെപ്പൊ കഴിഞ്ഞണ ഇപ്പ അങ്ങനെ ഒരു കുട്ടിക്കൊക്കെ തുടക്കേണ്ട് ക്ലാസ് ഉം ഇപ്പൊ കുട്ടിണ്ടായത് കൊണ്ട് ഇങ്ങനെ വർക്കിന ഒന്നും പുറത്തക്ക് പോവാൻ കഴിയൂല്ല
അതെ
പിന്നെ ഉ കല്യാണം കഴിഞ്ഞോണ്ട് പിന്നെ നമ്മളെ സ്വന്തം വീട്ടന്ന് ഇറങ്ങി പോണ മാതിരിയല്ലല്ലോ
ആഹ് അതെ പിന്നെ നമ്മള പ്രൈവസീനൊക്കെ ബാധിച്ച
ആഹ് ആഹ പിന്നെ രാവിലെ രാവിലെ ഇറങ്ങിയ പിന്നെ വൈകുന്നേരം ആറു മണിയക്കെ ആകുമ്പോത്തന്ന നമ്മളെങ്ങോട്ട് എത്തുമ്പോത്തേന് വീട്ടത്തെ പണിയൊക്കെ അടെ കഴയിയൂല
ആഹ് അതെ
ആഹ പിന്നെ ഞങ്ങള് ഒറ്റക്ക ആയോണ്ടേ നമ്മടെ ഞങ്ങള ഒരു മോനന്നെ ഉള്ളൂ
ആഹ് ആഹ്
ആഹ് അപ്പ അങ്ങനെ എന്തെടുത്ത പിന്നെ എന്തങ്കിലും നമ്മ എല്ലാാവശ്യത്തിന ഇങ്ങനെ ഒരളോട് ചോദിക്കണ അപ്പന്നോട്യയാലോ ചോദിക്കുന്നേരി ഇതുണ്ടല്ലോ
ആഹ് അതെ
ആഹ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടച്ചട്ട റ്റ നായിക്കോട്ട ന ഇനിണ്ഴിച്ച
ആഹ് ശരി
ആഹ് ശരി